കേൾ
ഹലോ.
കേൾക്കാമോ?
ആഹ് കേൾക്കാം.
ഹലോ ആഹ് ഒകെ
ആഹ് കേൾക്കാം കേൾക്കാം
ആഹ് ഓക്കേ ഓക്കേ എനിക്കും കേൾക്കുന്നുണ്ട്
ആഹ് ഒരു ജലദോഷം ആരുന്നേ- പൊടിയുടെക്കെ അലർജി ഉണ്ട് എനിക്ക് ചെറുതായിട്ട് ആഹ്. ഈ പൊടിയുടെ ചെറിയൊരു അലർജി ഉണ്ട്
ഓഹോ പൊടി അടിക്കാൻ പാടില്ലേ
അങ്ങനെയല്ല നേരത്തെേ- ഒക്കെ ചെറിയ പൊടി ഏതെങ്കിലും വഴി കൂടെ പോക്മ്പഴത്തേക്കും ഭയങ്കരതുമ്മല് ഇപ്പൊ അത്ര ഇല്ല എന്നാലും ഉണ്ട് ശ്..
മ് മ് ആഹ്! ഞാൻ വിചാരിച്ച് ഇനീപ്പം മഴയക്കല്ലേ മഴ മഴകൊണ്ട് ജലദോഷം പിടിച്ചെയാന്നു വിചാരിച്ചു പിന്നെ ആഹ്! ഇവിടെ തൊണ്ടവേദന ഉണ്ടായിരുന്നു എനിക്ക് പനിയും വന്നായിരുന്നു ചെറുത് ചെറിയ തോതില് പിന്നെ അതങ്ങ്ട് പെട്ടെന്ന് ഒരു ഗുളികക്കെ കഴിച്ച് അങ്ങട് വിട്ടു പെട്ടെന്ന് മാറി- ആഹ് ഞാൻ വലിയ തോതിൽ ആകുമായിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷെ പെ- പെട്ടന്ന് അങ്ങട് മാറിപ്പോയി
ഉ. അല്ല ഇപ്പോഴത്തെ എന്തേലും ഇപ്പ എന്തേലും വന്ന് കഴിഞ്ഞാൽ പോവാൻ കൊറച്ച് പാടാണ് പക്ഷെ- ഈ ചെല ആൾക്കാർക്ക് ഇന്ന് വരും നാളെ പോകും അവർക്ക് പെ- പെട്ടെന്ന് ബോഡി റിക്കവറാകും നമ്മളൊക്കെ വന്നു കിഞ്ഞാൽ ഒരാഴ്ച- അടികൊ അടികൊണ്ടത്പോലെ അവിടെ കിടക്കും
ഉം ഉം പനി വന്നാൽ പെട്ടെന്ന് അത് പിന്നെ മാറൂല അങ്ങനെ
അല്ല എനിക്ക് അത്രയില്ല എങ്കിലും ക്ഷീണാണ് അത് കഴിഞ്ഞ അതാണ് മെയിൻ ഇഷ്യു പനിമാറു ആയിരിക്കും പക്ഷെ അതിന്റെ ഒരു- എന്താ പറയാ ഒരാള് തല്ലി കയ്യും കാലും തല്ലി ഒടിച്ചത് പോലെ വിരുങ്ങ പിന്നെ
ഉം ഉം
അങ്ങനെ ഒരു ഫീലിംഗ് വരാറുണ്ട്
ആഹ്! ആഹ്! ആഹ്! ആഹ് ഇവിടെ ഉണ്ട് അങ്ങനെ എനിക്കങ്ങനെ പെട്ടെന്ന് എനിക്കങ്ങനെ പെട്ടെന്ന് അങ്ങനെ പനി വരാറില്ല വല്ലപ്പോഴും ആഹ് പക്ഷെ വന്നാല് പെട്ടെന്ന് ഒരു ഗുളികയൊക്കെ കഴിച്ച അങ്ങട് മാറും ആഹ്
ആഹ്
തൊടക്കത്തിലെ അങ്ങട് ഗുളിക കഴിക്കുകയാണെങ്കി പെ - പെട്ടെന്ന്ങ്ങ് മാറിപ്പൊക്കോളും പക്ഷേ ചിലപ്പോൾ ഒരു പിടിത്തം പിടിച്ചാൽ അങ്ങനെ ഒരു മൂന്ന നാലഞ്ച് ദിവസം അങ്ങനെ പനിക്കും
ഏതോ ഈ മറ്റു സാധനങ്ങളൊക്കെ എങ്ങനെയാ ചെക്ക് ചെയ്ത് നോക്കാറുണ്ടോ ഈ ഈ ട്രൈഗ്ലിസെറൈഡ് അതുപോലെ തന്നെ കൊളസ്ട്രോള്
ഇല്ല ആഹ് ഷുഗർ എന്നായിരുന്നു ഒരു വർഷം മുമ്പ് ഞാൻ ഒന്ന് ചെക്ക് ചെയ്തായിരുന്നു അതെന്താണെന്ന് വെച്ചാ അന്ന് ഷുഗർ ചെക്ക് ചെയ്യാൻ കാരണം എന്തായിരുന്നു ഒരു എനിക്ക് തോന്നുന്നു ഒരു എന്തോ നഖത്തിനൊരു കേട് വന്നു അപ്പൊ അവരങ്ങനെ പറഞ്ഞു എനിക്ക് ഷുഗർ ഒന്ന് ചെക്ക് ചെയ്യണന്ന് കാലിനൊക്കെ ചോ- റിച്ചില് വന്നായിരുന്നു അപ്പ ഷുഗറ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു നോർമലായിയിരുന്നു കുഴപ്പമില്ല ഷുഗർ ഒന്നുമില്ലായിരുന്നു
ഉം.
അങ്ങനെ ഷുഗറൊക്കെ അങ്ങനെ വേറെ കൊളസ്ട്രോളൊന്നും നോക്കിട്ടൊന്നുയില്ല പ്രഷറ് നോക്കിയായിരുന്നു പ്രശ്നമില്ല
അല്ല ഈ കൊളസ്ട്രോളൊക്കെ നോക്കാണ്ട് സമയം കഴിഞ്ഞു
ആഹ് ആഹ് നേരത്തെ നോക്കണം ഇല്ലേ
ഉം ആഹ് ഒരു പ്രായക്കെ കഴിഞ്ഞു ഇനിയിപ്പോ എല്ലാ ആറുമാസം കൂടുമ്പോഴും.
ഉം.
ആഹ് കൊളസ്ട്രോള് ഷുഗറ് ഈരണ്ട് സാധനങ്ങൾ എപ്പോഴും കാരണം. അന്ന് ഷുഗർ നോക്കി മീൻസ് അത് അടുത്ത ദിവ്സോം ചെൽപ്പോ വ്ത്യാസം വന്നേക്കാം. നമ്മള് ചെറുപ്പത്തിലെ പോലെയലല്ലോ. ഞാന് കൊളസ്ട്രോൾ എടക്ക്‌ ചെക്കെയാറുണ്ട് എടക്ക്ങ്ങനെ. ഏഹ് ഏതോരുസാനം ബോർഡർ ലൈനാണ് എന്ന്ങ്ങാണ്ടോ പറഞ്ഞു പിന്നെ വീണ്ടും അത് കൊർച്ചു.
ഉം ഉം എഹ് എന്റെ ആഹ്. എൻ്റെ മദർന് ഇത്പോലെ ഷുഗറ് പ്രഷറ് കൊളസ്ട്രോള് ഇത് മൂന്നും ആഹ് ഈ മൂന്ന്നും മരുന്ന് കഴിക്കുന്നുണ്ട് ഒര് പത്ത് പതിനഞ്ച് വർഷം.
പഷെ ഇത് ഷെ ഇത് മൂന്നും മരുന്ന് കഴിക്കാതെ ജീവിത ശൈലി മാറ്റി കൊറയ്ക്കേണ്ട സാനവ പഷെ നമ്മ്ടെ നാട്ടിലെ ആൾക്കാര് അത് ശ അതിന് അല്ല പ്രാധാന്യം കൊടുക്ക്ന്ന്ല്ലെ.
തെ അതെ അതെ ആഹ് ഇത് എഹ് മിക്ക ആൾക്കാർക്കും തന്നെ കട്ട് ഭക്ഷണം ഉപേ ഉപേക്ഷിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ.
ഇത് മൂന്ന് മീൻ ഇന്റർറിലേറ്റഡ് ആണ് ഇത് മൂന്നും ഭക്ഷണത്തിലൂടെയും വ്യായാമത്തിലൂടെയും നമ്മുടെ ചിന്തകളിലൂടെയും. വര്ത്തുന്ന മാറ്റങ്ങളിലൂടെ പഴയ പോലെ ആക്കാൻ പറ്റുന്ന പക്ഷെ നമ്മുടെ നാട്ടില് അങ്ങനെയല്ല.
അതെ. ഇന്ന് ആൾക്കാര്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണോക്കെ ഉപേക്ഷിച്ച് ഇതിന് വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ആരും മാറ്റ് റ്റിവെക്കില്ല അത് ആഹ്. എന്റെ ഇത് ഇവിടുത്തെ മദറ് ഹസ്ബന്റിന്റെ മദറ് പറയും എഹ് എഹ് കയ് മരിക്കുവാണെങ്കി തിന്ന് മരിക്കണം
അത് എന്റെ ഞാൻ കണ്ണൂര് ഉള്ള സമയത്ത്. അവ്ടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ ഏഹ് ഇൻസ്റ്റിറ്റ്യൂട്ടില് വർക്കെയ്തെ അവ്ടുത്തെ മേഡത്തിന്റെ. ഹുസ്ബൻഡ്ന്റ ഉപ്പ അയാൾക്ക് ഷുഗറാണത്രെ. അവ്ടെ കണ്ണൂർ ഇ എം എസ് ഹോസ്പിറ്റല്ല് ക്രിട്ടിക്കൽ സ്റ്റേജിൽ കെടക്ക അയാൾ എന്താ കുടിക്കുന്നേ അറിയൊ? കൊക്കകോള ആഹ് അത്രയും പ്രിയാം ആണ് കൊക്കകോള ആയക്
അത് ആഹ് ഒരു ആഹ് ഒരു സ്റ്റേജിലും അങ്ങനെ കഴിക്കുവായിരുന്നോ?
ക്രിറ്റിക്കൽ സ്റ്റേജ് ആഹ് ഏറ്റവും നന്നൂറ് അഞ്ഞൂറൊക്കെ എത്തി കൊണ്ട്പോയി കെടത്തിരിക്ക്യ.
ഉം.
ന്ന്ട്ട് ഇയാള് കുടിക്കുന്നത് കൊക്കക്കോള അത് അയാളുടെ വാശിയാണ് അതേ കുടിക്കൂ.
ശൊ.
അതേപോലെ എന്റെ കുട് എഹ് കുടുംബത്തിലുള്ള വേറൊരു പാപ്പയുണ്ട് പുള്ളിക്കാരും ഇതേപോലെ എല്ലാരും ഒറങ്ങിക്കെടന്ന്ട്ട് അടുക്കളയി പോയിട്ട് ലഡും ജിലേബിയൊക്കെടുത്ത് തിന്നും പുള്ളിക്ക് ഭയങ്കര ഹൈ ഷുഗർ ആഹ്
ആഹ്. ഒ അങ്ങനെയുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്ട്ടോ അപ്പൊ നമ്മടെ ഒരു റിലേഷന്ൽ ഉള്ളത. ഒരാള് ഇതുപോലെ അവര് ഈ ഇൻസുലിൻ എടുത്തോണ്ടിരിക്കുന്ന ഒരാളാണെന്ന് ഓർക്കണം. ആള് എപ്പോഴും ഈ എ ന്ന ജ്യൂസ് ഭയങ്കരട് ട്ട് മധുരോം വേണം അവർക്ക് ന്നമ്മളൊക്കെ പേടിച്ച് പോവും കണ്ട ഇൻസുലിൻ എടുത്തോണ്ടിരിക്കുന്ന ആളാ ഡെയിലി പോയി അപ്പൊ അയാളും അങ്ങന കുടിക്കു ആത്രം നമുക്ക് കണ്ട് നിക്കുമ്പോം പേടിയാവും അതൊന്നും പ്രശ്നമല്ലെന്നാണ് അവര് പറയുന്നെ.
അവർക്ക് എഹ് ബോഡി അഹ് അത് അത് വല്ലാതെ വേണം. എന്ന് ഉളോര് ലെവലിലേക്ക് വരും പക്ഷെ ഈ ഡോക്ടർമാർ പലരും ഈ മരുന്നാണ് കൊടുക്കുന്നതല്ലാതെ. എങ്ങനെ ആഹ് മരുന്ന് ആഹ് ഷുഗർ കഴിക്കുന്നത് കുറയ്ക്കാം അല്ലെങ്കിൽ അതിനെ മൈൻഡ് എങ്ങനെ മാറ്റിയെടുക്കാം. അയ്ന് പകരം എന്തൊക്കെ ചെയ്യാമെന്നൊന്നും പല ഡോക്ടർമാര് പറഞ്ഞ് കൊടുക്കാറില്ല. അത് ഇവിടുത്തൊരു സിസ്റ്റത്തിന്റ കൊഴപ്പവാ.
ആഹ് ഇവടെ എന്റെ ഹസ്ബൻന്റിന്റെ മതർ പറയുന്നെ മരിക്കുയാണെങ്കി തിന്ന് മരിക്കണം എന്ന് പറഞ്ഞ എല്ലാം കഴിക്കും. ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ പിന്നെപ്പേം ഇത് കഴിച്ചോണ്ട് ഒര് പ്രശ്നോം ഇല്ലന്നാണ് പറയണേ.
ആഹ് അവർക്കിന ഈ സമയത്ത് ഇത്രയും പ്രായമായിട്ട് ഇനിപ്പോ കുറക്കേണ്ട ആവശ്യം ഇല്ലല്ലോ
ആവശ്യല്ല അതെ പിന്നെ അവർക്കൊക്കെ ശരിക്കും പർഞ്ഞാ ഇന്നത്തെ ഈ തലമുറയിലുള്ള അസുഖൊ ക്കെ വെച്ച് നോക്കുമ്പോ അവർക്കൊന്നും അര് അസുഖമില്ല എന്ന് പറയാ. അവർക്കൊന്നുംല്ല പണ്ട്ള്ളോർക്കൊന്നും അത്ര അസുഖങ്ങള്ല്ലല്ല.
ഉം
പ്പ ഒരു പത്ത്, മുപ്പത്, നാല്പ്പത് വയസ്സൊക്കെ ആയി കഴിഞ്ഞാ എല്ലാവർക്കും തന്നെ ഒരു അസുഖാണ് എല്ലാർക്കും
ഏഹ് എല്ലാർക്കും അസുഖോ? ഉം പിന്നെ കാൽ വേദന, മുട്ടുവേദന
ആഹ് അതെ അതെ അതെ അതെ
ആഹ്
എന്റെ മദറിന് ഇതുപോലെ ഷുഗറ്, പ്രഷറ്, കൊളസ്ട്രോൾ ക്കെ ണ്ട്. ഒരു പതിനഞ്ച് വർഷായിട്ട് തൊടർച്ചയായിട്ട് മര്ന്ന് തന്നെയാണ് മര്ന്നി
അത് പിന്നിം പോട്ട വെക്ക ഇപ്പഴത്തെ ചെറിയ പെൺകുട്ടികള ചെറിയ ആൺകുട്ടികളാച്ചാൽ കൊർച്ച് നടന്ന് നടക്ക്മ്പോത്തേക്ക് അയ്യോ എനിക്ക് കാല് വയ്യാ ന്ന് പർഞ്ഞ് അഒടെ ഇര്ക്കും. വല്ല ബേഗോ അല്ലെൽ വല്ല എന്തെലും ചെറിയ വെയിറ്റ് ള്ള തൂക്ക്യാ അപ്പ പറിം നടുവേനാന്ന് പറിം.
അതെ അതെ ആ ഇവര് ഇവ്ടെ ഈ പിള്ളേരെ ഞാൻ സ്കൂള് കൊണ്ടോയി ഇവ്ടെ ക് ഇത്തിരി അങ്ങ് നടന്നാ മതി ഒരു ഒരു രണ്ടും കൊർച്ച് സ്റ്റെപ്പ് നടക്കാനേ ഉള്ളൂ എന്നട്ടും ബാഗ് പോലും ഇവര് ചൊമക്കാറില്ല. അപ്പൊ ഞാനൊക്കെ ഓർക്കുയിരുന്നു ഞങ്ങളക്കെ സ്കൂളി പോകുന്ന സമയത്ത് എ എത്ര ദൂരം നടന്നാണ് സ്കൂളി പോയികൊണ്ടിരുന്നത് അന്ന് അതന്നൊരു എങ്ങനെയാണ് പോയെന്ന ഓർക്ക ഇന്നാണെങ്കി ഒരു സ്റ്റെപ്പ് പോലും നമ്മക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ട്ടോ.
അത് ഇവര് അങ്ങനെ ആക്കി എടുത്ത് ഇവരെ ഇപ്പോ നമ്മളാണെങ്കിലും നമ്മുടെ വീട്ടിനകത്തുള്ള കുട്ട്യളെ സ്കൂട്ടിയിലും കാർലും കൊണ്ടോയിട്ട് ഇവരെ നമ്മൾ തൊട്ടടുത്ത ജംഗ്ഷനിലേക്ക് ഒരിക്കലും നടത്തി കൊണ്ടോവുലല്ലോ.
ആഹ് അതെ
പ്പ അവരെ സംബന്ധിച്ച് അത് വല്യ എന്തോ ബുദ്ധിമുട്ടാ. നമ്മള് പഠിക്കുന്ന സമയത്ത് സ്കൂളിലേക്ക് വരെ അ അഞ്ചാറ് കിലോമീറ്റർ നടക്കുന്നോണ്ട് അത് നിർബന്ധമായിട്ട് നമ്മൾ നട ക്കേണ്ട ഒരു പ്രക്രിയട്ട് നമുക്ക് തോന്നിയതാന്ന്.
ആഹ് അതെ അതെ നമ്മടെ മൈൻഡില് നമ്മൾ അത് അങ്ങട് പ്രതിഷ്ഠിച്ചു പോയി എന്ന് പറയാ.
ആഹ് അങ്ങനേ പറയാ.
ആഹ് അതെ
നമ്മക്ക് അന്ന് ത് എനിക്കൊന്നും അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടില്ല ട്ടോ. ഒരു വെഷമം ഒന്നും തോന്നിയിട്ടില്ല ഇ ഇപ്പ ഞാന് ങ്ങനെ ഓർക്കും. യ്യോ എന്തുമാത്രം ദൂരം നടന്നു ഇത്രേം എങ്ങനെ നടന്നു ഇത്രേം വർഷം എന്നൊക്കെ ഓർക്കും.
ആഹ് ശര്യ. അല്ല മറ്റേ ഇപ്പൊ ഏഹ് നീ വെയിറ്റ് ഒക്കെ എട്ത്ത് മാറുമ്പോത്തെ ങ്ങനെയാ വയിറ്റ് എട്ത്ത് നടക്കാൻ പറ്റാ റക്കണ്ടോ?
വെയിറ്റ്ട്ത്താ ഇപ്പഴാ? ആഹ് വെയിറ്റ് എടുത്തോണ്ട് നടക്കാം കൊഴപ്പോല്ല.
എത്ര ഒര് കിലോയ?
ഒരു രണ്ട് കിലോ മൂന്ന് കിലോയ ക്കെ.
അത് ആഹ് ആഹ് ആഹ് അത് മീൻ വാങ്ങിച്ച്ട്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്നല്ലേ. അതല്ല ഉദ്ദേശിച്ചേ? ഞാനൊരു പത്ത് കിലോക്കെ ഉദ്ദേശിച്ചത്.
പത്ത് കിലോ വെയിറ്റ് ഒക്കെ എന്തിനാ നമ്മൾ എടുത്ത് പൊക്കുന്നേ? നമ്മക്ക് അയിന്റെ ആവശ്യം വര്ന്നില്ലല്ലോ.
അതിപ്പോ ഉദാഹരണത്ത്ന്
ഒരു കാലി സിലിണ്ടറ് അല്ലങ്കില് ഒരു ആഹ് ആഹ് സിലിണ്ടർ ട്ത്ത് പൊക്കാറുണ്ട്. ഗ്യാസ് വരുമ്പോ ആഹ്
ആയ് ഉദ്ദേശിച്ചേ അല്ലാതെ മ ഒര് ഒരു കിലോ ഒന്നര കിലോ മീൻ വാങ്ങിച്ചിട്ട് ആണ്. വീട്ടിലേക്ക് പോകുന്നതല്ല.
ഉ ഉ ആ സിലിണ്ടർ എടുത്ത് പൊക്കാറുണ്ട് കേട്ടോ അതാ ഗ്യാസ് വന്നു കഴിയുമ്പോ അവർക്ക് എടുത്ത് കൊടുക്കാനായിട്ട് നമ്മള്. ഫ്രണ്ടില് മുറ്റം വരെ ഒന്ന് പോയാൽ മതി അവര് മുറ്റത്തത്ത് കൊണ്ടൊ രും വണ്ടില് കൊണ്ടുരും. പിന്നെ അവരെ എടുത്ത വെച്ച തരൂട്ടോ നമ്മടെ. പുറവശത്ത് നമ്മുടെ നമ്മുടെ ത തറയിൽ കൊണ്ടപയി വെച്ചു തരും.
അപ്പൊ അവർക്ക് പൈസ കൊടുക്കണോ പതോരുപതോ രൂപ?
ഒന്നും വേണ്ട അവര് കൊണ്ടുയി വച്ചു തരും.
ഞങ്ങളൊക്കെ പറഞ്ഞാ വീടിനെ മുമ്പിൽ കൊണ്ട് വെച്ചു തരും പിന്നെ ഞാനും ആട്ടോ എടുത്ത് കൊണ്ടപോയിട്ട് ഗ്യാസ് ഹ അവര് തഴെ കൊണ്ട് ഫിക്സ്യ്യും.
ഉം ഹം.
അവി നമ്മള്ളന്നെ പോണം. അവർക്ക് അവർക്ക് സത്യം പറഞ്ഞ നമുക്ക് ഹോം ഡെലിവറി അത്ര ആവശ്യുള്ളൂ അതിനപ്പുറത്തേക്ക് ആവശ്യമില്ല.
ഉം ഉം അതാ നമ്മള് പറഞ്ഞിട്ടില്ലട്ടോ അവരായിട്ട് കൊണ്ടുവന്ന് വെച്ച തന്നാത്. അപ്പൊ ഞാൻ വിചാരിച്ച നല്ല കാര്യമാണല്ലോന്ന് നമുക്ക് അത്രയും വെയിറ്റ് എടുക്കണ്ടല്ലോ?
ആഹ അത് ശരിയാ.
ഹ ഹ്
ആ ചില വീടുകളിലൊന്നും അവർക്ക് കൊണ്ടുവരാൻ പറ്റാത്തവശ്യ അവർക്ക് ഫ്രണ്ടിലേ ഒക്കെ പോയിട്ടുള്ളൂ അങ്ങനെയാണെങ്കില്. ആ നമ്മള്ടുത്ത ഉള്ളിലോട്ട് പോണം.
ആ അ. ആഹ പിന്നെ ഉ ഇന്ന് മഴയുണ്ടായിരുന്നോ അവിടെ?
ഇന്ന് മഴ ഇല്ല നല്ലവെയലാ അവിട് യോ?
ആഹ ഇവിടെ അതെ ഭയങ്കര വെയിയില് ഇന്നലെ അതായിരുന്നു ഇന്ന് രാവിലെ നല്ലൊരു മഴയും കാറ്റുംണ്ടായിരുന്നു. ഒരു പത്ത മണിക്ക്.
ആ ഇവിടെ വെയില് ആ മുഴുവൻ വെയിലാണ്.
ആ ആഹ ആയിരുന്നു.